ഹലോ
കേക്കുന്നുണ്ടോ
ഓ മഴോണ്ട് കേൾ കേൾവി കുറവാ
ആ മഴേടെ സൗണ്ട് നല്ല പോലെ കേക്ക്ന്ന്
ആ ആ നല്ല മഴ മഴ ഇപ്പ രാവിലെ നല്ലോ ണം ഉണ്ടായിനി പിന്നെ ഇപ്പ വൈകുന്നേരം ഇപ്പ തുടങ്ങാ
വൈകുന്നേരാണ് എല്ലാടത്തും ഇവിടെ പക്ഷേ മഴ കുറവുണ്ട് കേട്ടോ ഇന്ന്
ഏ കൊറവുണ്ടാവുല്ലേ എ ആ വെയില്ണ്ടയ്നേ പിന്നെ ഇപ്പ മഴ വൈകുന്നേരത്തിനേ വൈകുന്നേരത്തിന് മഴപെയ്തോട്ടെ ഞമ്മക്ക് കിന്നുറങ്ങാനൊക്കെ സുഖാണല്ലോ
അതെ അതെ ഇപ്പൊ വെയില് വന്നപ്പോഴത്തേക്കും ഞാന് വേഗം തുണിയളെല്ലാം പെട്ടന്ന് ഉണക്കിയെടുത്തു അപ്പൊ പക്ഷെ ഇതുവരി ഇവിടെ പ്രശ്ന ഇല്ല എന്നാലും ചെറിയൊരു കോളുണ്ട് മഴക്കാർ പോലെ
ആ അതുകൊണ്ടാണാറേഞ്ച് പ്രശ്നേ
അതെ അതെ അതെ വേറന്താ
വേറെന്ത്‌ ഓ ചായൊക്കെ കുടിച്ചൂ കുട്ടിക്ക് പനിയാണേ അ പതിന് കൊണ്ടുപോയി അതിന്റൊരു ഷീണം ത്തിലാണ്
അതെലേ ഇവിടെ എല്ലാര്ക്കും തൊണ്ടവേദന തൊണ്ടവേദനയും പനിയും
തന്നെ
അതെ അതെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുവ
മഴക്കാലങ്ങട്ടായ പിന്നെ തുടങ്ങി ചൂടായ ചൂടോണ്ട് സൈച്ചജ്ജ മയക്കാലായ പിന്നെ കുട്ടികളെ കൊണ്ടടുക്കാന ഓരോത്തരെ കൊണ്ടടുക്കാനേ നമുക്കൊയ്വൊള്ളൂ
അതെ കുട്ടികളെ മാത്രല്ല എല്ലാവർക്കും പ്രശ്നം തന്നെയാ
ആഹ് അങ്ങൻ തന്നെ ഒരാക് ണ്ടായാ മതി വീട്ട്ല് പിന്നങ്ങനെ എല്ലാർക്കുണ്ടാവും
അതെ അതെ അയങ്കര ബുദ്ധിമുട്ട് തൊണ്ടവേദന ആണെങ്കില് നമു- ക്ക്‌ സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് ഈ മെടി പിന്നെ മരുന്നുകൾക്കൊക്കെ അലർജി ഉണ്ടേ അപ്പൊ ഭയങ്കര ബുദ്ധി ആ നല്ല പ്രശ്നമുണ്ട്
ആ എന്ന അലർജിന്റെ പ്രശ്നണ്ടെങ്കിൽ ഇങ്ങക്ക് വാണെങ്കിൽ ഞങ്ങളട്തൊരു ആയുർവേദിക്കിന്റൊരു മര്ന്ന്ണ്ട് നല്ല മര്ന്ന പയേ അലർജിയാണെങ്കിൽ വേഗം മാറും
ആണോ
ആഹ് എ്ന്റെ നാ ത്തൂന് നല്ലൊരലർജിന്റെ പ്രശനണ്ടായി നോൾ തേ മരി ഇംഗ്ലീഷ്മാര്ന്ന് കുട്ച്ച് കുട്ച്ച് കുട്ച്ച് പിന്നെഓ ഇപ്പം അൽ ഓപ്രേഷത്തിന്റെ വക്കിലെത്തിനി മൂക്കില് ദശ അങ്ങനെ മൂക്കച്ച് ഉ ന്താ പറയാ നമ്മ തുമ്മുലെ തുമ്പണ അസുഖം തന്നേനി അയ്ല് ബള് ഇപ്രശം പറഞ്ഞപ്പ ഞാൻ പറഞ്ഞ ഇങ്ങനെ സ്റ്റേജിന്റെ ഒരു ഇത്ണ്ട് അയ്ന്ന് മര്ന്ന് മാങ്ങിയാ മ അങ്ങനെ ഓള് വാങ്ങി കൊടുത്തൂ ഇപ്പൊ രണ്ടു മാസായി ഒരു മാസം കുടിച്ട്ട്ല്ല ഓള് പിസ്കി പിസ്കി കുടിച്ചും അത് നമ്മെ ഫുഡ് സപ്ലിമെന്റ് ആണേ മരുന്നല്ല വെറും ആയുർവേദിക്കിന്റെ ഫുഡ് സ മെന്റ്ണ് മോഡർ അങ്ങനെ കുറിച്ചിട്ട് നല്ല മാറ്റംണ്ട് നോക്ക്
ആണല്ലേ എന്താ വച്ചാ എനിക്ക് ഫുഡ് വരെ അലർജിയ ആ ഫുഡ് മരുന്ന് എല്ലാം അലർജിയാ
ആ നെറ്റ്വർക്ക് പോകുന്നുന്ന് തോന്നുന്നു പറയുന്നതേ ഒന്ന് ഒന്നുകൂടെ ക്ലിയർ ആക്കാവോ
മയ മഴ എന്തായൊണ്ട് നെറ്റേ
ആഹ്, അതോണ്ട് അതോണ്ട്. അതെ, അതെ ഉം എന്ത് പറഞ്ഞേ ഒന്നൂടെ പറയാവോ?
മഴ എന്താ പറയാ അലർജിന്റെ മരുന്നിന് എല്ലാത്തിനും മരുന്നുണ്ടേ. ഈ അലർജിന്റെതേ കൊളസ്ട്രം പറഞ്ഞ ഒരു മരുന്നാണ്. മരുന്നല്ല എന്താ വെറും പാൽപ്പൊടി, ആ പാൽപ്പൊടി പൊട്ടിച്ചുകാണ്ട് നമ്മള് കു ച്ചാ മതി. പിന്നെ ഒന്ന് ഒന്ന് അംല അറിം അത് ഞമ്മളെ നെല്ലിക്കല്ലേ നെല്ലിക്ക പയേ നെല്ലിക്ക ചെറ്യേ നെല്ലിക്കല്ലേ ആ നെല്ലി നെല്ലീക്ക് ആത് ഒണ ക്കി പൊടിച്ച്ങ്ങാണ്ടാ ഞമ്മക്ക് വര്ണത്. അഹ് അതങ്ങെ അത് ഞാനൊക്കെ അത് ഞാന ത് കുടിക്ക്ണ്ട്. നമുക്ക് ഗ്യാസൊക്കെല്ലതാണ് പോകും ഏ അതും, പിന്നെ പഞ്ചതുളസി പറഞ്ഞരുത്ണ്ട്. അത് ഇത്ര പോന്ന ഒരു കുപ്പിയാണ്. അത് അഞ്ച് വീതം തുളസിയാണ്. പലേ തുളസികളേ അതിന്റെ നീരൊറ്റിച്ച് ഇണ്ടാക്ക്ണതാണ്. അത് കടേല് പോവുമ്പോ എപ്പളും കിട്ടൂല കാരണം അത് അവിടെ ഓൽക്കന്നെ എത്തി കമ്പനീന്ന് എത്തീട്ട് വേണം. അപ്പൊ ഞങ്ങളൊക്കെ പോയാ ഇപ്പ മയ് ക്കാലായപ്പൊ ഞാൻ ഒന്നും കൂടി സ്റ്റോക്ക് കൊണ്ടയച്ചു ഇൻക്കും കുട്ടി യോക്കൊക്കേ. അപ്പൊ നല്ല സുഖ ഇപ്പൊ മക ഉം മോന് സ്കൂള്ട്ട് വ ഓന്നാ നല്ലതാണ് അഞ്ച് വീതം തുളസിയാണ് ഒരു ഇര്നൂറ് ഗ്യാരണ്ടിയാണ്. ഓന്ന് ഇപ്പ ഇന്നലെ ഞാ കൊണ്ട്രിച്ചു ഞങ്ങളത് കയ്ൻട്ട്. ഇന്ന് മോൻ സ്കൂള്ട്ട് വന്നപ്പോ തൊണ്ടവേനാറ അപ്പ ഇപ്പൊ സ്കൂള്ട്ട് വന്നാരം ഓനൊന്ന് കൊറ ചൂട് വെള്ളത്തില് നമുക്ക് വല്യോര്ക്ക് ആണെങ്കെ ആറ് തുള്ളി, കുട്ടികൾക്ക് ആണെങ്കെ ഒരു മൂന്ന് തുള്ളി. ങ്ങട്ട് ചൂട് ഒരു ചൂട് ക്ലാസ്സ്‌ക്ക് മൂന്ന് തുള്ളിറ്റിച്ചാ ചൂ നമ്മ ഇ കുടിച്ചാൻ പാകത്തെ ചൂടുവെള്ളല്ലേ ആ ചൂടുവെള്ളത്തിൽ ഉറ്റി ഉറ്റിച്ചു കുടി ച്യാ നമുക്ക് നല്ല മാ അലർജി ഇല്ലോൽക്കെ അത് കുടിച്ചാ മതി ന്റെ നാത്തൂന് പറഞ്ഞ് കൊണ്ട് ഓൾക്ക് ഫുൾ അലർജിയാണെ. ഡോളു പറയാ ആങ്ങൾക്കും ഇതേ മാതിരി പയേ പയേ അലർജി ആണ് അവൻ ഗൾഫിൽ നിന്ന് വന്നാരെ ഓളമ്മ പറഞ്ഞ് ആ ഓളെ നാത്തൂന്റെ മരുന്ന് കുടിച്ചിട്ട് ഇബൽത് മാറിയില്ലേഓന്റെ പെങ്ങള്ത് ന്നാ ഇഞ്ഞ് ഓന്ക്ക് വാങ്ങണം ഓൻ ഗൾഫ് ന്ന് വന്ന് ഇബടെ മൂന്ന് മാസം നിന്നപ്പോ ഓൻ കുടിച്ച് പോയപ്പോ ഓരോ ടിന്നും കൂടി വാങ്ങിപ്പോയി.
ആഹ് അപ്പൊ നല്ല ഉപയോഗംമായിരിക്കും അല്ലേ
ഉപയോഗാണ് നമ്മുക്ക് ഒരു ആയുർവേദിക്കിന്റെ കട ഉണ്ട് നമ്മടെടുത്തവിടെ അവിടുന്ന് അത് വാങ്ങി പോയാൽ മതി നിങ്ങൾക്ക് അങ്ങനെ വാണെങ്കിൽ കൊറിയർ അയ ച്ച് തരും ചെയ്യും ഇവിടുന്ന്. ത്തെറ്റ്
ഓക്കെ അതപ്പം നോക്കാതെ. എനിക്ക് നോക്കുന്ന ഡോക്ടറുണ്ട് അപ്പം ആ ഡോക് ഡോക്ടറ് എ എനിക്ക് എന്ത് ചികിത്സ ചെയ്താലും ഡോക്ടറെ അടുത്ത് പറയാതെ ചെയ്യാൻ പ
ആ അവിടെ പറയാ, ഡോക്ടറോട് പറയും ചെയ്യാ ഇങ്ങനെ ആയുർവേദിക കുറെ ആളുകൾ ഓരേ. ഓപ്പറേഷത്തിന്റെ വക്കില് വക്കിലെത്തിയോല് വരെ ഒരു പെണ്ണിനെ രക്തമില്ലാന്ന്പറഞ്ഞ്. അതിന്റെ മാപ്പിള അയിന് ഇംഗ്ലീഷ് മരുന്ന് എല്ലാം കൊടുത്തു അവസാന രക്തം ടെസ്റ്റ്‌ ചോരക്കയറ്റി. വരെ ചോരല്ല. അപ്പൊ അതിനോട് ആരോ പറഞ്ഞ അവിടന്ന് ഇങ്ങനെ വെസ്റ്റേജിന്റെ ഇതിൽ ആയുർവേദിക്കിന്റെ ഒരു ഗുളികണ്ട് രക്തത്തിന്റെ നമ്മളെ ഇതില്ലേ എന്താ പറയാ അത് ബീറ്റ്റൂട്ടില്ലേ. ബി ബീറ്റ്റൂട്ട്. ഉണക്കി പൊടിച്ച അതിന്റെ പൊടിയാണ് കൊടുക്കണത്. പൊടിച്ചതാണ് വേഗ രക്ത ഉണ്ടാവും. അതില് അത് പറഞ്ഞപ്പോ അയി പിന്നെ അത് കുടിച്ച് പതിനഞ്ച് ദിവസ ആയ ചെക്ക് ചെയ്തപ്പോെ പതിനാലും പതിനഞ്ചൊക്കെ അ പോലെ ഭർത്താവ് അന്തം വിട്ട് എന്തര് മായയാണത്. എത്ര ട്ട മാസം മാസം ചെക്ക് ചെയ്താലും ഏഴന്റെ എട്ടിന് നറൂല് കേറൂല. അയിന് ഞാൻ ഇനിക്കു തന്നെ നാല്. കുട്ടികളുണ്ട്. ഞാൻ നാല് പ്രസവത്തില് പത്ത്, പത്ത്, ഒമ്പത് അങ്ങനെ അങ്ങനെ പതിനൊന്നും പന്ത്രണ്ടൊന്നുന്നായി കൂട്ടുല്ല. അയില് അപ്പൊ എനിക്ക് ബ്ലഡിന്റെ കുറവാ ഊണ് തരണ ദിവസം ഒന്ന് വാങ്ങിവെക്കാ അങ്ങനെ ഒരു പതിനഞ്ച് ദിവസം ആപ്പോ തന്നെ ഒമ്പതും പത്തും ഇല്ലാഞ്ഞിട്ട് പതിനാലായി. അങ്ങനെ അമ്മുക്ക് വിശ്വാസമാവുമ്പ നമ്മക്ക് അനുഭവം എന്തപ്പ വേറെ ആക്കും പറഞ്ഞ് കൊടുത്തു അന്റെ അമ്മായിന്റെ മോക്ക് അപ്പൊ ഓളും കുടിച്ച് അ കഴിയുമ്പോ കഴിയുമ്പോ നമുക്ക് തടിക്കും കേടില്ല. റു ക്യാരറ്റള്ളപ്പോ നമ്മക്ക് തിന്നത്.
അതെ അതെ നല്ല നല്ല ഫ്രൂ ഫ്രൂട്ട്ല്ലേ പഴങ്ങളുടെ അതല്ലേ.
ആ ഞമ്മക്ക് പോല അതുപോല് അതിന് ക്ലാസൊക്കെ ഉണ്ടോ പ്രകൃതിന്ന് നമ്മക്കെവിടുന്ന് ഇപ്പൊ നമുക്ക് പണ്ടത്തെ ഭക്ഷണമൊന്നും കിട്ടുന്നില്ലല്ലോ. അയിന്റെ ആള് ഭയങ്കര എതിർപ്പ് തന്നെ അങ്ങനെ ഇങ്ങനെറോൾ മാറി എന്നുവെച്ചു കൊപ്രസിഡന്റിന്റെ മക്കക്ക് പറഞ്ഞു പ്രൈവറ്റിലും കൂടിയല്ലേ കാണിച്ചു അപ്പൊ പ്പോ ഓനും വിശ്വാസായി പിന്നെ ഓനും.. കാലാ കാല ഒരു പുണ്ണ്യാ ഈ നെല്ലിക്ക നെല്ലിക്ക നമുക്ക് നല്ലതല്ലേ ഏ ഹലോ..
നെല്ലിക്ക നല്ലതാ നല്ലതാ എല്ലാത്തിനും.
ആ നെല്ലിക്ക നല്ലതായിട്ട്. പിന്നെ ഓന് വാങ്ങി ഒരു കുപ്പി നെല്ലിക്കേണ്ട ഇത് വാങ്ങിക്ക ഓന് മന ന്പ്പ തൊണ്ട വേദന ഉണ്ട് പഴെ അലർജി കഫംങ്ങ തുപ്പല്ല എപ്പോഴും. ആ പോവാൻ പറയണ ഞൻ ഓള മരു വാങ്ങ അത് കുടിച്ചുമ്പോ തന്നെ ആയുർവേദ ഓൻ ഇന്ന് ഏൽപ്പിച്ചിരിക്കണേ ബുക്ക്‌ ചെയ്തേക്കണേ ഓൻ വന്നു വാങ്കൊണ്ടുപോകും അവിടെ നാട്ടിലെ വന്നുനിക്കണ്ടേ അപ്പൊ അങ്ങനെ എന്ത പഴെ എന്തൊക്കെ ഉണ്ടെങ്കില് നിങ്ങ ഈ നമ്പർ ഇന്റെ തന്നെ അല്ലെ. ധൈര്യമായിട്ട് കൊടുത്ത് വച്ചോണ്ടേ. അ ദൂരെ ഒന്നും ആവിലല്ലോ.
ഞാൻ നോക്കാം അപ്പൊ ഡോക്ടറെ കണ്ടിട്ട് ഡോക്ടറെ അടുത്ത് ഇങ്ങനൊ ഒരു കാര്യണ്ട്. ന്ന് ഞാൻ സംസാരിച്ച ശേഷം
ആ ഹാഅ ആ നിങ്ങൾക്ക് അത്ര വിസ്വസല്യ ഞാൻ മരുന്ന് കൊടുത് ലെ നമ്പറൊക്കെ ങ്ങക്ക് തര ഓലെറ്റൊക്കെ കോണ്ടാക്ട് ചെയ്തോണ്ടി
ആ അതെ അതെ കേട്ടിട്ട് കൊള്ളാന്ന് തോന്നുന്നു ഞാൻ ഡോക്ടറെട്തൊന്ന് സംസാരി
ച്ച് തിന് ഫുള്ള് ക്ലാസ് എടുത്തുതരും മാണെങ്കില് ഇങ്ങക്ക് ഇങ്ങക്ക് ഇനി ഓരോ മരുന്ന് തന്ന നമുക്ക് ഒന്നും ഉണ്ടായിട്ടല്ല നല്ലത് പറെണ്ടെ പിന്നെ ലു കുട്ടികളില്ലാത്തോലൊക്കെ എന്താണ് ആറ് കൊല്ലം കഴിഞ്ഞ് കുട്ടികളുണ്ടായോൽ ഏഴ് കൊല്ലം കഴിഞ്ഞ് കുട്ട്യാൾ ഉണ്ടായോരൊക്കെ ഉണ്ടാവില്ലേ കുട്ട്യാൾ അത് കേറെ ക ട്ട്യാൾക്ണ് മരുന്ന് സപ്ലിമെന്റ് കുടിച്ചിട്ട്
അതെയല്ലേ
വക്കണ്ട അങ്ങനെ നിങ്ങൾക്കൊന്ന് നിങ്ങളെ അലർജിക്ക് കുടിച്ച്ങ്ങാണ്ട്മാരാം നിങ്ങക്ക് തടിക്കൊന്നും നിക്പ്പൊ തൈറോയിഡ്ള്ള മൻസനാ ഞാൻ രാവിലെ ഇംഗ്ലീഷ് ൻക്ക് തൈറോൻന്റെ ഓപ്പറേഷൻ കഴിഞ്ഞാ രെയാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവം എന്നോട് ഒരാള് പറഞ്ഞ് തന്നത് എം അപിൾ ഇ ഞാപ തൈറോയിടിന്റെ ഗുളിക ഇംഗ്ലീഷ് മരുന്ന് ഡെയിലി കുട് ലാള ൻക്ക് കാൽസ്യ കമ്മില്ല കാൽസ്യത്തിന്റെ ഗുളികിം ഈ രക്തഗുളികൊക്കെഞാൻ ഡെയിലി കഴിച്ചിര്ന്ന് ഒരു ഫ്ലാക്സ് സ്ഓയിലും ണ്ട് നമ്മക്ക് നമ്മളെ രക്തത്തിന്റെ കുഴലൊക്കെ ഇങ്ങനെ കട്ടപുടിക്കാതെ നിക്കാൻ വേണ്ടി ഈ ഫ്ളക്സ്വയിൽ ഒന്ന് കുടിച്ച മതി നമ്മള് അപ്പൊ ആട് ഫ്ളക്സ്വയിൽ കുടിച്ചാല് അപ്പൊ ഞാൻ അതും കുടിച് നിക് തലന്റെ ബാലൻസ് ചെവിയും തല ബാലൻസ് ഉണ്ടാവൂല്ലേ
അതെ
ചെവിന്റെ ബാലൻസിന് നല്ല കുറവേ നിക്ക് തലങ്ങനെ മിന്നിക്കോണ്ട്
ആ് എനിക്കും ഈ പ്രശ്നങ്ങളുണ്ട് ചെവിയുടെ ഇയറിന്റെ ബാലൻസ് പ്രശ്നമുണ്ട് ചെവി ബാലൻസിന്
എണീക്കുമ്പ തല മിന്ന എപ്പ നോക്കിയാലും തല വട്ട ചുറ്റ് റ്റ അതെന്നോട്ടെരീസം ഡോക്ടറെട്ത് പോയപ്പം പറഞ് ആ വീണ് പോവാ ആ ആ അയിന് ഡോക്ടറോട് പോയി പറ ഇംഗ്ലീഷുമര്ന്ന് കുടിച്മ്പോ അപ്പൊ ഒരു മാറ്റം പിന്നെത്തെ പിന്നെ അപ്പളാ പറഞ്ഞത് ഇതും കുടിച്ചോക്ക്ന്ന് അങ്ങനെ ഈ ഫ്ലാക്സോയിൽ ഒരു നാലഞ്ച് ഗുളിക കുടിച്ചപ്പോ അതില് തൊണ്ണൂറ്ഗുളികണ്ടാവും ഏ അപ് നാലഞ്ചു ഗളിക കുടി ച്ചപ്പോതെ തിന് മാറിപിന്നെ ആ പിസിയോടിക്കൊക്കെ മരുന്നുണ്ടേന് ന്റെ അമ്മായിന്റെ മോള് പിസിയോടിണ്ട് ഓൾക് മുടി കൊഴിഞ് പോക നല്ലം ഞാൻ നിങ്ങൾകി നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടതിന്റെ അനുഭവങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും ക്കെ വിട്ടേരണ്ടിട്ടോ ആ അപ്പൊങ്ങക്ക് മനസല ആ നല്ലതാണ് നല്ല മാറ്റവാണ് എന്തൊക്കെയാ വർത്താനങ്ങള്
മഴ മഴ തന്നെയാണ് പ്രശ്നം മഴ വേനലായാല് പാമ്പിന്റെ ശല്യം, മഴയായാല് കറണ്ട് ഇല്ല ഹ് ഹ് ഹ്
ആഹഹഹഹ
ആ രണ്ടും പ്രശ്നവാ മഴ പെയ് താലും പ്രശ്നവാ വേനലായാലും പ്രശ്
മയക്കെന്താ പാമ്പുകളെ ശല്യം ഉണ്ടോ
ആഹ് വേനലായ സമയത്ത് ഭയങ്കര പാമ്പ് ശല്യായിരുന്നു ഞങ്ങളാ ഏരിയയിലൊക്കെ കൊച്ചു കുഞ്ഞുങ്ങളെക്കെ കടിച്ചു രണ്ട് മൂന്ന് പേര് മരി ച്ചു
ഓ ഓ തന്നെ
കുറേ പ്രശ്നങ്ങള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയ ത്ത് നമ്മൾ എങ്ങനെങ്കിലും പറിച്ച് എങ്ങനേം ഒരു മഴ കിട്ടിയാൽ മതിന്നായിരുന്നു. ഇപ്പോഴത്തേക്കും മഴ വന്നപ്പോ ഇപ്പം കറണ്ടൂവില്ല, വൈഫൈ കിട്ടുന്നില്ല വീട്ടില് ഒന്ന് എല്ലാം കൊണ്ടും ബുദ്ധിമുട്ട് ഒന്ന് ആരെങ്കിലും വിളിച്ചൊന്ന് സം സാരിക്കാൻ പറ്റുന്നില്ല. കറന്റ് അതാ മഴ പെയ്തിട്ട് ഡബിള് ചൂടാണ്. ഇരട്ടിയായിട്ടാണ് ചൂട് വരു ന്നതേ മഴ പെയ്തി ട്ട് അങ്ങൊട് നിക്കമ്പഴുതേക്കും അതാണ് വിഷയം അപ്പൊ
അത് ശരിയാണ്